ഹലോ പറ എന്തൊക്കെയുണ്ട്
സുഖായിട്ട് ഇരിക്കുന്നു മഴയൊക്കെ ആയത് കൊണ്ട് ഇന്നങ്ങ് ഭയങ്കര മഴയായിരുന്നു
മഴയായിരുന്നു ഇന്ന് അയ്യോ ഞങ്ങളടെക്കെ അവിടെൊക്കെ ഭയങ്കര വെയിലായിരുന്നു നല്ല വെയിലായിരുന്നു
ആണോ
ോ ഇവിടെ ഞാനിങ്ങനെ ന്ൂസ ഉണ്ടായിരുന്ന ഇട വട്ടിടവിട്ട് ഈ മഴയുണ്ടന്നൊക്കെ
ആഹ് ആഹ് ആഹ് ആഹ് ആ ഓ ഇന്നങ്ങ് മഴയായിരുന്നു ഞൻ ാന്ന രാവിലെ ഒത്തിരി തുണിയ ഉണ്ടായിരുന്നു അതെല്ലാം കൂടെ കഴുകി വെളിയിലും പെരയുടെ മേളൊക്കെ കൊണ്ട് വിരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോ മഴയ അങ്ങ് പെയ്തു ഇ ഒന്നും ഉണങ്ങിയില്ല ആ സമയം ഇന്നലെ നല്ലോണം എല്ല ഉണങ്ങി ഉം
ആ അല്ലേ ഇന്നലെ നല്ല വെഴിൽ ഉണ്ടായിരുന്നു അപ്പൊ ഇന്നെ ഞങ്ങ ഇവിടെ ഇന്നലിൽ നല്ല വെയിയിലുണ്ടായിരുന്നു ഇന്നും നല്ല വെയിലുണ്ടായിരുന്നു
ആരുന്നു പക്ഷെ ഇന്ന ഇവിടെങ്ങും പോ മഴയോടെ മഴയായിരുന്നു എത്ര മഴ പെയ്ത് രാവിലെ ഒന്ന് പെയ്ത് പിന്നെ കൊറച്ചു നേരം വെയ്ല്ഉറച്ച്ു നിന്ന് ആ വെയിയില ഉറച്ചെങ്കിലും നല്ല ശക്തിയായിട്ടൊന്നും വന്നേരാ അതുകൊണ്ട് ഞാൻ മിന്നെടുത്ത് വെളിയിൽ ഇട്ടില്ല എപ്പോഴും എപ്പഴും ആതേ കഴിയും
ഞാന ഇവിടെ ഞങ്ങളെ ഞങ്ങളിവിടെ തൊട്ടപ്പുറത്തെ വീട്ടിൽ ഇങ്ങനെട്ട മറ്റ സാധംഷീറ്റ്ുണ്ട് അപ്പ അവിടെഞാൻ കൊണ്ട ഇങ്ങനെ മഴ ഇങ്ങനെ ഇടവിട്ട് ഇടവിട്ട് പോയാണെങ്കഞാ അവിടെ കൊണ്ടേ വിരിച്ചെടുത്തോളൂ അവിടകുമ്പോ കിടന്നങ് ഉണങ്ങിക്കോളും പിന്നെ നമുക്ക് വെയിൽ ഏതേലും സയത്ത് വരുവാണെങ്കിൽ വെ ജസ് ഇട്ടാ മതിയല്ലോ അവിടെ കടന്ന്ങ്ങ് തോർന്ന ഉണങ്ങി കിട്ടും നമുക്ക് അ ഞാനിപ്പ അങ്ങനെ ചെയ്യുന്നത് മൊത്തം ഇപ്പൊ ഇവിടത്തെ ടെറസ്സിൻ്റെ മണ്ടക്ക് കേറാൻ പറ്റത്തില്ല ഇവിടെ മൊത്തം മം മഴ പെയ്തിട്ട് തെന്നി കിടക്കുക ടെറസ ഒക്കെ അപ്പൊ അങ്ങോട്ട് കേയറാനേ പറ്റ ഒരു മാരി കിടക്കോ അവിടെ ആ മഴ പെയ്ത എങ്ങനെ ഇലയൊക്കെ വീണ ഒരു മാതിരി ആയി കിടക് മൊത്തം മരങ്ങളായതൊണ്ട് വീടിന് ചുറ്റും
ആ ഇവിടെ പിന്നെ അങ്ങനെ പ്രശ്നം ഇല്ല ഇവിടെ വീടിന് ചുറ്റും അങ്ങനെ മരമൊന്നും ഇല്ല ഒന്ന് രണ്ട് തെങ്ങും ഒരുമാവു 'ഒക്കെയള്ളൂ അതോണ്ട് വെയിലറച്ചാ പിന്നെ നല്ല നല്ല ചൂടാണ്
ആഹ ഇവിടെ അങ്ങനല്ല ഇവിടെ എത്ര വെയിൽ വന്നാലും ഈ വീട്ടിലോട്ട വെയിലടിക്കത്തില്ല കാരണം അതോാര നമുക്ക് ഇവിടുത്തെ ടെറസിന് മണ്ടക്ക് അങ്ങെ തുണിയന്നും ഇടാനും പറ്റത്തില്ല ഇല്ല പറ്റത്തില്ല കാരണം വെയിലടി ഇല്ല ഈ മരങ്ങളെല്ലാം കൂടെ ചേർന്നിങ്ങനെ മൂടി നിക്കുന്ന ഞ്ചാറ് തെങ്ങുണ്ട് ഇവിടെത്തന്നെ ഇഷ്ടം പോലെ പ്ലാവ് ഒരു പ്ലാവ് നാല് മാവ് അടക്ക അങ്ങനെ എല്ലാം ഉണ്ട് അപ്പ എല്ലാം കൂടെ ഇങ്ങനെ മൂടിക്കിടക്കും അപ്പൊ നമുക്ക് ഒരു തുള്ളി പോലും വെയില് കിട്ടത്തില്ല ഞാൻ അപ്പുറത്തെ വീട്ടിക്കൊണ്ടാ തുണി ഇടുന്നത്
ഉ ആ അവിടെ ഷീറ്റുണ്ടല്ലോ അപ്പൊ അതിന്റെ കീഴിട്ടാ മതി അന്നരാ രണ്ടു ദിവസം കിട
ആഹ് അത് ഞാൻപ്പറത്തൊ വേറെ വീട്ടിലണ്ടായിരുന്നു അവിടെ അറിഞ്ഞിട്ടുണ്ടരരുന്നു അപ്പ വെയിയിലുള്ള സമയത്ത് ആ വീട്ട നല്ല യിലാർന്നു ഞൻ അവിടെ കൊണ്ടങ് ഇടായിരുന്നു അവിടെ ഇപ്പ മഴ പെയ്യ ഇതൊണ്ട് ഇടയ്ക്ക ഇടവിട്ട മഴായത് കൊണ്ട് ഞാൻ പിന്നെ അവിടെടത്തില്ലിപ്പോ വെയില് വന്നാലും ഞാന അവിടെ ഇടത്തില്ല കാരണം ഞാൻ ഒരുസം ആണെങ്കി വെയിൽ കണ്ടോണ്ട് തുണിയെല്ലാം കഴുകിക്കൊണ്ട് അവിടെ കൊണ്ടിട്ട് ഇട്ട് വിരിച്ച് തീർന്നതും മഴ പെയ്തു അത കട്ടിക്ക് വെൽ വന്നണ്ടി നല്ല നല്ല ശക്തി വെയിലടിച്ചത് ഞാൻ ഇട്ട് കണ്ടൊണ്ടാണ് ഞാനവി ട്ടത് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക വണെങ്കിൽ മഴ ഇട്ട് വീഴ്ച്ച് തീർന്ന് കഴിയ്ഞാപോ മഴ പിന്നെ എനിക്കാണെങ്ക നമുക്ക് ഇങ്ങനെ ദേഷ്യ എല്ലാം കൊണ്ട ഇട്ട് കഴിഞ്ഞിട്ട് ഈ മഴ പെയ്യുമ്പം ഞാൻ പിന്നെ അതെല്ലാം എടുത്തൊണ്ട് അ അപ്പുറത്തെ വീട്ടിൽ ആ ഷീറ്റിന്റെ അവിടെ കൊണ്ടിട്ട് അത് നടക്കുന്നുള്ളൂ ഇപ്പ ഇപ്പൊ അങ്ങനെ രീതിക്ക ചെയ്തൊണ്ടിരിക്കുന്ന മൊത്തവും
ഉ ഇവിടെ ഷീറ്റ് ഇല്ലാത്തത് കൊണ്ട എല്ലാം പെരകക്കത്തിട്ട് ഉണക്ക
ആഹ് ശരിയാ ഇവിടെ പിന്നെ പെരക്കകത്ത് സ്ഥലമില്ലല്ലോ അല്ല കുഞ്ഞു കുഞ്ഞു മുറികളായതോണ്ടെ ഇവിടെ ഇടാനും സ്ഥലവൂല്ല
ഉം ഒരു മുറിക്കാത്ത് എല്ലാ ആശയം കിട്ടി പിന്നൊരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു അതിലും എല്ലാം കൂടി ഇട്ട് മോനും കൂടെ ഉള്ളത് കൊണ്ടേ അവന്റെ തുണി തന്നെ ഉണ്ട് കൊറെ ആ
ഇവിടെ ഞാന് തുണിയിടുന്ന സ്റ്റാൻഡോക്കെ മേടി വെക്കുവാണെങ്കില് നമുക്ക് കുറച്ചൊക്കെ അതിനാത്തൊക്കെ ഇടുവാണെങ്കിൽ ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ വാരിവലിച്ച് കിടക്കുന്ന ഒരു രീതിയൊക്കെ മാറൂല്ലോ ഇവിടൊണെങ്കി സ്ഥലവും ഇല്ല ഒരുമാതിരി ഇരിക്കാ എല്ലാം കൂടെ ഇടുങ്ങി ഇടുങ്ങി
ഉം
പിന്നെ അങ്ങത്തെ സാധനങ്ങൾ തന്നെ ഇടൻ സ്ഥലവില്ല ഇവിടെ ഓരോ നോല ഓരോ മൂലക്കിട്ടേക്കുവാ അവാസാനം കട്ടിനടിയിലൊക്കെ ഇഷ്ടംപോലെ സാധനങ്ങളായി കാരണം എല്ലാം നിൽക്കാനൊന്നും ഒന്നാതെ സ്ഥലവില്ല
ആഹ് ഹാഹാ
പണിയാ ന്നൊക്കെ പറഞ്ഞിരിക്കുവ
അവിടെ തന്നെ പണിയാണോ അതൊ വേറെ നോക്കുന്നോ
അല്ല ഇവിടെത്തന്നെ പണിയാനായിട്ട്
ആണോ. ആഹ്
എങ്ങനെലൊന്ന് റൂമൊക്കെ ഒന്നിറക്കി അങ്ങനൊക്കെ ഒന്ന് ചെയ്യണോന്നൊക്കെ ആഗ്രഹോണ്ട്... പിന്നെ നടക്കുവോന്ന് അറിയത്തില്ല. എല്ലാ ദൈവ
ഓ റൂം എറക്കുന്നതിലും നല്ലത് നല്ലോണം വെ ഇച്ചിരി അതെ ഇതങ്ങ് പൊളിച്ച് കളഞ്ഞേച്ച് നല്ലോണം ഇച്ചിരി പണിയുന്ന എന്തായാലും വീ ട് ജീതത്തിൽ ഒരിക്കലെ ഉള്ളെന്ന് പരസ്യം പറയുന്നേക്കാം എന്ന്‌ പറഞ്ഞകൂട്ട് വെക്കുമ്പോ നല്ല ല്ലോണച്ചിരി ലോണോ ഒക്കെ എടുത്തിട്ട് ആണെങ്കിലും വേണ്ടിയില്ല...
അത് ഇത് അങ്ങനൊക്കെ നിക്കുന്നെ ഒന്ന് പക്ഷെ നമ്മളങ്ങനെ അതുപോലെ നട അത്രയൊന്നും നമുക്ക് പൈസ ഇല്ലാത്തതോണ്ട്. അയ്യോ ലോണൊന്നും എടുപ്പില്ല അങ്ങനത്തെ പരിപാടിയൊന്നിലും ഞാനി ലോണ് ഒരിക്കലും ഞാൻ എടുക്കത്തില്ല അതെന്റൊരു ഇതാ കാരണം ലോൺ നമുക്കൊന്നും അടക്കാൻ അങ്ങനൊന്നും പറ്റത്തൊന്നുംല്ല. മോഷ്
അല്ല ഒരു ജോലി ഉണ്ടെങ്കി ആഹ് ഒരു ജോലി ഉണ്ടെങ്കി മാസാമാസം അടഞ്ഞങ്ങ് പോകുവല്ലോ
അതിനയപ്പൊ സർക്കാർ ജോലി വേണ്ടി വെരും
ഓ സർക്കാർ ജോലി ഇപ്പൊ എല്ലാർക്കും സക്കാർ ജോലി വേണോന്ന്ണ്ടോ
അല്ലെങ്കി അത് അല്ലെങ്കി അതുപോലത്തെ വരുമാനം എങ്കിലും വേണം നമ്മുക്കിപ്പം അങ്ങനത്തെ വരുമാനം പോലും ഇല്ലല്ലോ പറയാൻ വേണ്ടിട്ട് നമുക്ക്ങ്ങനത്തെ വരുമാനവും. ഇല്ല അത്‌കൊണ്ട്തന്നെ എനിക്കങ്ങ് മടിയാന്ന്‌ പിന്നെ അച്ഛൻ പറയും മാനിപ്പ കല്യാണൊക്കെ അല്ലെ കല്യാണം വരുമ്പോഴത്തേക്കും നമുക്കെന്തുവാന്ന്‌ വെച്ചാ ചെയ്യാന്നൊക്കെ പറയുന്നത്. പക്ഷെ അപ്പഴും നമുക്ക് പണീന്ന കാര്യങ്ങളൊക്കെ കണക്കാ അവടെ കുഞ്ഞാളുണ്ടല്ലേ
ആഹ് കുഞ്ഞാളിപ്പിങ്ങോട്ട് വന്നു
ആഹ് സൗണ്ട് കേക്കാൻ പറ്റുന്നുണ്ട് അടുത്തൊണ്ടല്ലേ ആള്
ആഹ് പാല് കുടിക്കാൻ വേണ്ടിട്ട് വന്നേയാ
ആഹ്ഹാ
ഉം. അതെടയ്ക്കിടയ്ക്കിങ്ങനെ ഓർ ആ എടക്കെടക്കിങ്ങനെ ഇങ്ങനെ ഓർ മ്മ വരും
ഉം ആ. ആ അപ്പൊ. ഞങ്ങക്ക് കൂടിക്കണം അതാ പ്രശ്നം. മ്മ് മ്മ്. പാൽകുടി. നിർത്തണം. ഇല്ല മൂന്ന്. വയസ്സ്. ആയിട്ടല്ലേ അങ്ങനെവാടി ഇവിടത്തോളൂ ഉ ഉ പാൽ കൂടി കുടി. നിർതണോന്ന്. എനിക്ക ആഗ്രഹോണ്ട്. പഷേ. കുടിക്കുന്ന ആളും കൂടെ വിചാരിക്കണ്ടായോ
അ നിർത്തിക്കണ. എത്ര വയസായി മോൻ
രണ്ടര. വയസ്സ്. കഴിഞ്ഞ്. നിർത്തണം
ആ രണ്ടര. വയസ്സ് കഴിഞ്ഞിലേ. ഞങ്ങടെ ചേച്ചിടെ. മോനാണെങ്കി കറക്റ്റ് രണ്ടാമത്തെ വയൽ അങ്ങ് നിർത്തിച്. കാരണം. ഓൾറെഡി ചേച്ചിക്ക്. ന. ആരോഗ്യ പ്രശ്നംഉണ്ട പുള്ളികാരിക്. ഇങ്ങനെ. മരുന്നൊന്നും കഴിക്കാനൊന്നും. പറ്റിയില്ലാ. ഡെലിവറി ടൈമില്. അപ്പൊ പ്പ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ആ അത് ഴിഞ്ഞപ്പോ ഈ കൊച്ചിന്റെ ആരോഗ്യ അങ്ങ് ഫയങ്കരയിട്ട്ങ് മോശായി കാരണം ആ തൈറോഡു കാര്യങ്ങളൊക്കെ. ഉണ്ടായിരുന്നു... ഇച്ചിരി ഡെലിറി ഒക്കെ ആയി ഇച്ചിരി പ്രശ്നം ഉള്ളതായിരുന്നു പ്പൊ അതുകൊണ്ട്ന്നെ. ആരോഗ്യ പ്രശ്നം ഉള്ളത് കൊണ്ടേ ഡോക്ടർമാര് എന്നെ പറഞ്ഞു രണ്ടു വയസ് കഴിയുമ്പോഴത്തേക്ക അങ് നിർത്തിക്കോണന്ന് പറഞ്ഞഞ് അപ്പൊ രണ്ട് വയസ് കിഞ്ഞപ്പോ തന്നെ് കൊച്ചിന്റെ മോന്റെ അങ്ങ് പാലുടി അങ്ങ് നിർത്തിച്ച് അവരദ്യമൊക്കെ ഭയങ്കര ഇതായിരുന്നെങ്കിലും പിന്നെ അങ്ങ് ഇതായി അവൻ
ഉ എനിക്ക് ചേച്ചി ഇതുവേരെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഒന്ന് രണ്ട് വഴിക്കളൊക്കെ നോക്കി പക്ഷെ അങ്ങോട്ട് ഏറ്റില്ല ഇനി വേറെ എന്തെങ്കിലും കൂടെയൊക്കെ ഒ നോക്കണം
ആ വീട്ടിൽ അവിടെ ചേച്ചിടെ വീട്ടിലാണെങ്കിലേ ഒരു കൈപ്പുള്ള ഒരു ചെടിയുണ്ട് എന്തോന്ന എനി എനിക്കറിയില്ല അതിനെ കുറിച്ചൊന്നും പറഞ്ഞേക്കാം അതിന്റെ പേരക്കെ അപ്പൊ അത് ഇങ്ങനെ അരച്ച് തേച്ച് വെച്ച് ഇങ്ങനെ കൊടുത്തന്നൊക്കെയാാണ് പറയുന്നത് എനിക്ക അറിയത്തില്ല അതിക്കെ എന്തോം സംഭവന്നൊക്കെ ഈ പണ്ടുള്ളോരൊക്കെ ഓരോ ഇത് പറയുവല്ലോ
ഉം ഉ ആ ഞാൻ ഒന്ന് രണ്ട് വഴികളൊക്കെ നോക്കി പക്ഷേ എങ്ങോട്ട് ഏറ്റില്ല ഒരു ദിവസം ഒന്ന് ഏറ്റായിരുന്നു വന്ന് വന്നില്ല പാലോടിക്കാൻ കൊറേ ഒരു വൈകുന്നേരം ആഹ് വൈകുന്നേരം അങ്ങ ഉണ്ടാ പിന്ന ഒന്ന് പാല് കുടിക്ക കാൻ വന്നു പക്ഷേ പിന്നേട്ടില്ല പിന്നെ ഞങ്ങൾ ട്രൈ ചെയ്ത് അത് തന്നെ ആ ശേട്ടില്ല ഇപ്പൊ പണ്ടത്തെ പിള്ളോരല്ലല്ലോ ഇപ്പൊ നമ്മള് ചിന്തിക്കുന്ന രീതിക്കല്ല അവര് ചിന്ദിക്കുന്നത് ഉം അതാണ് പ്രശ്നം ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇച്ചിരി ബുദ്ധി
ബുദ്ധി കൂടുല്ല അന്ന്
ഉം പണ്ടൊക്കെ നാല് വയസില നാല് വയസില ബുദ്ധിയും ഇതൊക്കെ വരുന്നതെങ്കി ഇപ്പം ജനിച്ചു വീഴ്പോഴേ ബുദ്ധിയോടാ ജനിച്ചു വിഴുന്നേ ആ
മോയൊക്കെ എന്തുവാണെന്നറിയോ അവനടുത്ത് നമുക്ക് ഒരു ക കാര്യ ങ്ങൾ പറയാൻ പറ്റത്തില്ല അവന അതുപോലെ അങ്ങ് പഠിച്ചു വെക്കും ആ അവൻ എല്ലാ കാര്യവും ച ചെറുപ്പത്തിന്നൊട്ടേ അവന അങ്ങന തന്നെ ജനിച്ച സമയം തൊട്ട് തന്നെ അവന് നമ്മളെന്തെങ്കലും ഒരു ചെറിയ കാര്യം പറയണമെങ്കിൽ അത് അവൻ അങ്ങനെ തന്നെ ഓർ ഇപ്പൊ അവൻ ഒരു സാധനം ഇവിടെ ഇന്ന ഒരു സ്ഥലത്ത് നിർത്തുന്നരിക്കട്ടെ പിന്നീട് ചിലപ്പോ നമ്മള് വേറൊ ദിവസം പോല്ല മോനെവിടെ ഒരു സാധന എന്ത് എന്ന് ചോയി ക്കുവാണെങ്ക അവൻ കറക്ട് ആായിട്ട് പറയാം ഇന്നടുത് ആ സാധനം ഇരിപ്പുണ്ട് നമ്മള് പോയി അവിടെ നോക്കണെങ്കിൽ ആ സാധനം അവിടെ ണ്ട്
അവളുണ്ട് അതാ അ ഇപ്പോഴത്തെ ഉ ഇപ്പോഴത്തെ പിള്ളോര
നമുക്ക് ഒരു സാധനം ഇപ്പ എടുത്ത് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ അത അവിടെ കിടന്ന മൊത്തോം അരിച്ചു പൊറുക്കും ആ രതിക്ക് നമ്മുടെ ഓർമ്മ ഇപ്പോഴത്തെ പിള്ളോരൊക്കെ സമ്മതിക്കണം അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇ
ഇപ്പോഴത്തെ പിള്ളേർക്ക് പരിവാടിണ്ടാണെന്ന്റിയോ നമ്മളൊരു സാധനം മറന്നു പോയാ അത് എടുത്തത്ത് നമ്മുടെ കൊണ്ട് തരും അത് ഇടുന്നില്ലേന്ന് ഒരു വട്ടം കണ്ടാ മതി
അതങ്ങനാണ് ഇപ്പ
ആ എണ്ണയ ഒഴിച് എണ്ണയ ഒഴിച്ച് കടുകിടാ നമ്മള് തുറന്നാ അവര് എടുത്തു തരും കടക്
അത് ചെയ്യുന്നത് കാണല്ലേ പിള്ളാരങ്ങനെ അത് ഇത് വാണം ഇത് കഴിയുമ്പഴത്തേക്കും അത് ചെയ്യുവാണന്ന് കാണല്ലേ ചേച്ചിന് മോനാണെങ്കിൽ അവൻ എന്ത് വാശി വീടിന്റെ അകത്ത് കയറിയിരുന്നിട്ട് പാത്രമൊക്കെ കഴുകികൊടുക്കും
ആഹ
ഇപ്പ അങ്ങനെയൊക്കെയാ ചെയ്യുന്നത് വാഷ് വൈസ്ന്റെ അകത്ത് കയറിഇരുന്ന് പറഞ്ഞ സ്വന്തം പത്രം കഴുകണന്ന് പറഞ്ഞപ്പോഴത്തേക്കും വാഷ്പേസിന്റെ അകത്ത് കയറിയിരുന്ന് കസേര ഇട്ട് ചാടി വാഷ്‌പേസിൻ്റെ മണ്ട കീറ അവിടെ ഇരുന്നിട്ട് പത്രം കഴും കഴിക്കുന്ന മനക്കാണ് എന്നാലും കഴുകൂ
അ അതിനും വേണ്ടില്ല കൂടുതൽ കിട്ടിയാലും വേണ്ടി ല്ല അങ്ങനെ ചെയ്യാനൻഒരു മനസ്സുണ്ടലോ
അ അവൻ പക്ഷെ ചെയ്യും എല്ലാ കാര്യങ്ങളും ചെയ്യും ഇപ്പൊ തുടയ്ക്കാൻ പറയുകവാണെങ്കിൽ മോപ്പ്‌ എടുത്തുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ തുടക്കും പക്ഷെ തുടയ്ക്കുന്നൊന്നും ആവത്തില്ല എന്നാലും തുടക്കും ചൂല് എടുത്തൊണ്ട് വന്നു തൂക്കാൻ പറ എടുത്തണ്ട തൂക്കുന്ന പോലൊ കാണിക്കും അവന്റെരീതിക്ക് അവൻ തുക്ക ആണ് പക്ഷെ നമ്മുടെ രീതിക്ക് നമുക്ക്ത് ഇരട്ടിപ്പണിയാണ് ആല്
ണ്ടായിന്ന നാലോ
നാല് നാല് വയസ്സ
ആ ഇവിടെ രണ്ടര വയസ്സ് ല്ലേയള്ളൂ. ഈ പറഞ്ഞതെല്ലാം ഇവിടെ ചെയ്യും പറയേണ്ട ആവശ്യമില്ല നമ്മള് ചൂലെടുത്തൽ അവിടെ ചൂലടുക്കും. നമ്മള് തുടക്കാന എടുത്താ അവിടെ തുടക്കാന എടുക്കും നമ്മൾ പാത്രം എടുത്താ അവന എണ്ണ എടുക്കും നമ്മള് കടുകൊന്നും ഇടണ്ട പിന്ന അടുത്ത് തവിയെടുക്കും ഇളക്കാൻ ഇതൊക്കെത്ത
പഞ്ഞത്തൊങ്ങന്നല്ലായിരുന്നു
ആ തുണി കഴുകാൻ ഇറങ്ങും കല്ലേ തുണി കഴ ൻ ഇറങ്ങിയാ അവന് കുത്തി പിഴിയണം വെള്ളത്തി മുക്കണം പിഴിയണം അതൊക്കെ കണ്ട് കഴിഞ്ഞാൽ വർഷങ്ങൾ ഉള്ള പരിചയം കൂട്ടാം
ഇവിടെ അങ്ങനെ തുണിഴിട്ട് തുണിഴന്ന് ഇറങ്ങണം പക്ഷെ വെള്ളത്തി കളിയാന്ന് മാത്രമള്ള തുണി കഴുകലൊന്നുമ ഇല്ല
ആഹ ഇത് കഴിവും കല്ലേലിട്ട് കുത്തിപ്പിഴീുന്നക്കെ ഒന്ന് കാണണം നമ്മള പോലെ ഇത്ര ഇതായി്
തണ്ടല് പിന്നല്ലെ ആ അതുപോല ചെയ്യുന്നു ശരി എന്നാ അവന് പാൽ കൊടുക്ക്